ഹലോ
എന്തൊക്കെണ്ട് വിശേഷം
ആ നല്ല വിശേഷം കേൾക്കണില്ലേ ശരിക്ക്
ആകേൾക്കാം ആ ക്ലിയർ ആണ് പറഞ്ഞോളൂ
ആ
രാവിലത്തെ ചായയുടെ ഫുടൊക്കെ കയ്ഞ്ഞാ
ഇല്ലേ ചയന്ന് ഞായറാഴ്ച ന്റെ ഫോണ്
ആസ്കൂളും മദ്രസ ഒന്നും ഇല്ലാത്ത കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എണീട്ടുണ്ടാവല്ലേ
കെ എനീറ്റിട്ടു ള്ളൂ ആ ആ ആ
ഇവിടെന്ന് കാലത്ത് ദോശയും ചട്നിയ ഒക്കെ ഉണ്ടാക്കിയന്ന് കഴിച്ച കഴിഞ്ഞു ന്നു
എന്നി ട്ട് കറിയു ണ്ടാ വു ള്ള ആ
കുട്ടികളൊക്കെ എണിക്കുന്നേ ഉണ്ടാവുള്ളൂല്ലേ
നേടുത്ത് മക്കളൊക്കെ എണി
മക്കള എടി കു ന്നേള്ളൂ അവരൊക്കെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോ തന്നെ എണീക്കുള്ളൂ ഞായർ ശനി ഞായറൊക്കെ അവിടന്ന് എന്താ ഫുഡ ഒക്കെ ഇണ്ടാക്കുന്ന
ആ ഒരാളു ന്നു
ആ
അത്തണ്ട അതില് അത്
അത് ശെരി കാലത്തും അതിള്ളതൊക്കെ കഴിക്കും വൈകുന്നേരങ്ങളില അല്ലേ നമ്മള് കൂടുതൽ കഴിക്കുക
ആഹ് അന്ന് സ്കൂള ഇില്ലല്ലോ അതുകൊണ്ടിട്ടാ അല്ലെങ്കി കഴിക്കൊന്നും ഇല്ല അന്ന് സ്കൂള ഇില്ലാത്തോണ്ട് പിന്നെ കഴ കൊഴപ്പില്ലല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കി
ആഹ ആഹ എങ്ങനെ പല ആ എന്ന എങ്ങനെ പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കോ പല ഇതുണ്ടാക്കോ
ആഹ ഹ
എന്തൊക്കെയ കൂടുതൽ മധുരപലഹാരങ്ങൾ ഉണ്ടാകുന്നെ
അങ്ങനെയല്ല മധുരം എനിക്കിഷ്ട എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കും
ആഹ ഓക്കെ യൂട്യൂബോ അങ്ങനെയൊക്കെ നോക്കി ക്കിട്ടാണ് ഉണ്ടാക്കാറ്
ഇല്ല ഇല്ല യൂട്യൂബ് നോക്കാറൊന്നുല്ല
ആഹ
എന്റെ അനിയറ്റൊക്കെ പറങ്ങ യൂട്യൂബിന്റെ ആള ഏ
വീട്ടില് കൃഷികളൊക്കെ ഉണ്ടോന്നു ചോദിച്ചതാ
കൃഷി കൃഷികള് ആ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും വഴുതനങ്ങ മുളക് പയറ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ
ആ വീട്ടക്കുള്ള പച്ചക്കറിയൊക്കെപ്പോ കൂടുതൽ എങ്ങനെ പൊറത്തുന്ന് തന്നെയാണോ വാങ്ങിക്കാറ്
അങ്ങനെയല്ല അവിടെള്ളതൊക്കെ മുളകൊന്നും അങ്ങനെ വാങ്ങിക്കല്ല പച്ചന്ന ഉണ്ട് കുറെേ ഉണ്ടാവും തയ്യ്പോ അങ്ങനെ ഇണ്ടാവും മൂക്കും അപ്പൊ അങ്ങനെ അറക്കും ഉം ഉ പിന്നെ അല്ലാതെ നമ്മള ഉളി തക്കാളി അങ്ങനത്തെ തക്കാളിയും കൊറെൊക്കെ കുഴിച്ചിട്ടു അതൊന്നും അങ്ങനെ ശെരിയാവണില്ല
തക്കാളിക്കൊക്കെ നമ്മള് നല്ല വള മക്കെയിട്ട് നല്ല ശബ്രിശിരിക്കണം നാല മുളകിന്റെ നമ്മൾ ചാണകം പൊടിക്കായിട്ടൊക്കെ നല്ല ഇട്ട് കൊടുക്കണം എങ്കില് നല്ല പൂത്ത് കായ വരത്തുള്ളൂ
ആ കളി ഞാൻ കൊറ ശ്രമിച്ചിട്ട തക്കാളി കായുണ്ടായി വന്നു കായുണ്ടായി വന്നുട്ടോ
ആഹ
വല്യതായിട്ട് കായ ഇങ്ങനെ പിന്ന ഒരു കറുപ്പ് കളർ വന്നിട്ട് അടെ കേട് വരിയാണ്
മരത്തിനാണോ കേട് വരുന്നത് കായക്കോ
ഉം അതന്ത ആ അത് കൂടെ വര വീടിന്റെ മുന്നിൽ കൂടെ വരും പച്ചറിറെ പച്ചറ ആണല്ലോ അവർക്ക് ഇൊക്കെളക്ക
ആഹ ആഹ് പച്ചക്കറിയ പോൂ കൂടുതല് കൂട്ടുണ്ടാവൂല്ല ല്ലെ സച്ചി
ഇല്ലേ അവര്ക്ക് മീന് ചിക്കന് അങ്ങനത്തക്കെല്ലേ വാണ്ടത് മീനാണ് കാര്യാ യിട്ട് പിന്നെ ചിക്കന് ഇതുപോലെ ഞാ ഞായറാഴ്ച്ചത്തെ ഒഴിവുള്ള ദിവസങ്ങളില് വാങ്ങും
ആഹ് ആടൊക്കെ വീടിന്റെ അടുത്ത് തന്നെയാണോ കടകളൊക്കെ വീടിന് അടുത്തുണ്ടോ ചോദിക്കാ
ആ ആ കൊറച്ചാഴെ പോണം
ആഹ് ആഴ്ച്ചേല് ഇങ്ങനെ പോയി കൊണ്ട്‌ ക്കാര്ല്ലേ വീട്ട്ക്ക് ആവശ്യള്ളത്
ആ സ്കൂൾ ബസ്സൊക്കെ അങ്ങട വരിയാ കടെട അവിടക്ക്
ആ വീടിന്റെ അടുത്ത് വരില്ല
അപ്പ സ്കൂളി പോണങ്കി ബസ് ഇങ്ങു ആ കൊണ്ടെക്കണങ്കി കുറച്ചെങ്ങട് തായേ പോണം ഞങ്ങടെ മെയിൻ റോട്ടിക്കാ അങ്ങട് പോണം
അത് ശരി അത് കൂട വാഹനങ്ങളൊന്നും പോവില്ലേ
മക്കള് സ്കൂൾ ബസിനല്ലേ പോവാറ്
ആ ബസ്സിന് തന്നെ പോ വീടിന്റെ അടുത്ത് തന്നെയാണ് സ്കൂള് സൗകര്യക്കെ എണ്ട് ബസ് സൗകര്യം ഒണ്ട് അപ്പ നമ്മള് കൊണ്ടാക്കാനും എട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മള് ബസിൽ അന്നെയാണ് കേറ്റി വിടാറ് അല്ല വീടിനടു അത് ബസ് സൗകര്യക്കെ എണ്ട് പറയാ ബസ്സിലേന്നെയാണ് പോവാറ് അല്ല സൗണ്ട് ക്ലിയറില്ലേ ഹലോ
ആ ആ ആ ടൗണിലാണോ അതോ മറ്റേളോ എന്തേലും ഒണ്ടോ
ആ അല്ല ടൗണീന്ന് കൊറച്ച് ഈ ഉള്ളേര്
വെളക്കുണില്ലേ ആ അത് ശരി വെള്ളത്തിന്റെ പ്രശ്
എല്ലാ ബസ്റൂട്ടിന്റെ വ ഈ ലൈൻ ബസ് അല്ലാത്ത എല്ലാ വാഹനങ്ങളും വീട്ന്റെ ഉമ്മർത്ത്‌ കൂടെ പോവും
ആ അങ്ങൻത്തന്നെണ്‌ ഇവ്ടെ അങ്ങൻതന്നെ
ആ വെള്ളത്തിനൊന്ന്വ്ടെ ബുദ്ധിമുട്ട്ല്ല കൊയല്ണ്ട് കെണറ്ണ്ട് പിന്നെ ജെപ്പാൻ വെള്ളത്തിന്റെ ലൈന് പോക്ന്ന്ണ്ട് അപ്പൊ വേനലാകുമ്പോളും നമുക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് വരാറില്ല പിന്നെ ഇവിടെ തോടും പാടൊക്കെ എടുത്തൊക്കെ ആ അതിലൊക്കെ കൊറെ വർഷായി റ്റ് വരല് വരലുണ്ട്
അയെങ്ങനെ മാ
അവിടെ എങനെ കണക്ഷ എടുത്തിട്ടുള്ളൂ വരവില്ല
ഇല്ല ഇവിടെക്കെ കണക്ഷൻ വന്നിട്ടുള്ളു വന്നിട്ടില്ല വെള്ളെത്തിട്ടില്ല
ആഹ് ഇവിടെക്കെ കൊറച്ച് വർഷങ്ങളായി വരാൻ തുടങ്ങിട്ട്
ആഹ് അത് ശരി
പിന്നെ ഇവിടെ ഇങ്ങനെ തോടുകളും പാട ങ്ങളൊക്കെ എടുത്ത്ണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഏരിയേല് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് വരാറില്ല ഇവിടെ വേനല്ക്കൊക്കെ പാടങ്ങളിലൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ധാരാളം ചെയ്യലുണ്ട് അപ്പൊ തോടുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തുമ്പൊഴും അവിടൊക്കെ വെള്ളം ധാരാളം ഇ പോവാറുണ്ട്
അപ്പൊ മഴയത്ത് പ്രശ്ന അല്ലേ മഴ പ്രശ്നല്ലേ
മഴയത്ത് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം മുന്നെ നല്ല രാത്രിയില് നല്ല മഴ പെയ്തിട്ട് തോടുംമ്പാടൊക്കെ വെള്ളം കേറി നിന്നീനു വണ്ടികളൊന്നും പോവാത്ത വിധോക്കെ ആയിരുന്നു പിന്നെ അത് വൈകി മുട്ടാവുമ്പോത്തേന് വെയില് തെറച്ചക്കൊ വെള്ളം വാർന്നു പോയി
ആഹ് അത് ശരി
ഇപ്പ ഇവിടെ പൊതുവെ രണ്ടീസം മഴ കൊ റവാണ് ഇന്നും മഴ പോയി വ ഇന്നും കാലത്തൊന്നും മഴയില്ല ഒര് മൂടിക്കെട്ടീട്ടുള്ള അവസ് ത്തയാണ്
ആ
പിന്നെ ഇവിടങ്ങനെ ഇങ്ങനെ ഒരു വീടൊ ക്കെ വരുന്നത് ഒരു മല മുക ഇങ്ങനൊരു ഉയർന്ന പ്ര ത്യാശം ഇവിടെ തൂടുതലായിട്ടും റബ്ബർ കൃഷിയായിട്ടും തെങ്ങും തോപ്പുംക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ഒഴി ഞ്ഞെ തൊടിയിലൊക്കെ അങ്ങനെ വെറുതെ പൊന്ത പിടിച്ച് കെടക്കുന്നൊക്കൊരു സ്ഥലം ങ്ങളാണ് അപ്പോം വിടെ മയിലളായി ട്ടും കുറുക്കമ്മാരായിട്ടും പന്നികളായിട്ടും താമസിക്കാൻ അവര്ക്കിഷ്ടം പോലെ സ്....
അഹാ അഹ് ശരി മയില്ള് ത് കുടിണ്ടേ മു.... ന്നെ കോഴിയാള് വരുന്ന പോലെ ഇവിടെകണ്ട് മയില്
വരും ആ മയിലോലക്കെ വരുമ്പോ നമ്മള് മുളകൊക്കെ അവര് കൊത്തിത്തിന്നും
ആ അവര് ഉണക്കാന് നമ്മളെ ന്താ ട്ട ച്ചൊക്കെ പെറുക്കി പോകും പി പിന്നെ ഈ വിത്തുളൊക്കെ നമ്മ ഈ എന്താ പറയാ പച്ച എന്തേലൊക്കെ കുത്തുകളൊക്കെ പോ കൊത്തി തിന്നല്ലേ നമ്മള് കുഴിച്ചിട്ട് ഒറ്റ വിത്തുകളും അങ്ങനെയൊക്കെ ഉണ്ട് മുള വ വന്നിട്ട് വിക്കണ്ടാ
ആഹ ആഹ ആഹ അപ്പൊ നമ്മള് കേകി നടക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ
ആഹ അതെ അതെ
കൂടാതെ പിന്നെ ഈ കുരങ്ങമാരുടെ ശല്യം അത ഉണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അടക്കാപ്പഴ ആണെങ്കിലും പപ്പായ ആണെങ്കിലും ചക്കി മാങ്ങ ആണെങ്കിലും ഒക്കെ അവര് വെറുതെ കുറച്ച് വന്ന ഫുള്ള് കഴിക്കത്തില്ല ഉ ഫുള്ള് കഴിക്കില്ല അവരരു കടട മറ്റ് മാങ്ങ ഒക്കെ അവിടൊഴെടും അവർക്കും കിട്ടൂില്ല നമുക്കും കിട്ടും കട്ടല അങ്ങനെ ആക്കി
ആ ഇപ്പൊക്കെ കൊ കിട്ടിയത് തന്നെയാണനിക്ക് പോേണ്ടിയല്ലേ
ആഹ ഇപ്പൊ നമുക്ക് കൊത്തിയതൊക്കെ കയി
അതെ ആ ആദ്യൊക്കെ
വേറെ വിട്ടിയതാണോന്ന് നമുക്കറിയാൻ പറ്റത്
ആഹ അയില്ല പഴയ പണ്ടൊക്കെ നമ്മള് പി മാങ്ങ കിട്ടിയാല അവിടെ ചെത്തിീയിട്ട് നമ്മള് നല്ല കഷ്ട ൊക്കെ എടുക്കായിരുന്നു
ആഹ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ മാങ്ങ പക്കപ്പെടുന്ന ഒരു ഭാഗം പൂട്ടിയിട്ടുണ്ടായി മറി
ആഹ അതന്നെ ആവല് ആവലും വവ്വാലിന്റെതൊക്കെല്ലേ കുത്തോ
ഉം ഇപ്പ അവലിറെ വവ്വാലായാലും എലികളെയണ എല്ലാരും പേടിക്കും ണം അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വർഷക്കാല ആാവ്പോ
ഉ ഇപ്പ അങ്ങനെ ഓരോ പേരുുംണ്ട്
മുമ്പൊക്കെ നമ്മൾ അസുഖത്തിന് പനന്ന് മാത്രമേ പറഞ്ഞിന്നള്ളൂ ഇപ്പൊ വേറെ വേറെ പേരിലാണ്
ആ അതെ അതെ ഇപ്പൊ ലാസ് തിപ്പന്താ ഷിഖല്ലേ
ആ
അങ്ങനെ ഓരോ പേരും കിട്ടുവല്ലോ പറയേ
ആ ഓരോ അസുഖത്തിനും ഓരോ പേരും വരുന്നു ഓരോ പേര് കേക്കുമ്പോ ത് എവിടുന്നാ കണ്ടു പിടി
ആ ആരപ്പ ഈ പേര് അതിനൻസരിച്ചു അതെ അതെ, അതിനൻസരിച്ച് ഓരോ പേരും കണ്ടുപിടിക്ക്യ
ആ നമ്മള് റബുട്ടാന്റെ മാതിരി ആയണല്ലേ കൊറോണടെ വൈറസ്.
ആ അതെ അതെ കൊറോണ ഞങ്ങക്കൊക്കെ ഇണ്ടാരുന്നു ഇവടെ.
ഏ?
കൊറോണയിലക്കെപ്പെ ട്ട് പോയി കഴിച്ചിലായ അതാണ്.
അത് ശെരി. കൊറോണെനെയാണ് എല്ലാരും ഭയങ്കരായി ഇട്ട് പേടിച്ച്
ഇത് നല്ലേ
ഉം ആ ഇവിടെ വീട്ടിലാരിക്കെ ഉണ്ടാവാതെ നോക്കി. കഴിച്ചിലായി. ഇവിടെ നാട്ടിലൊക്കിണ്ടായിറ്റിണ്ട്. അയ അയൽ പക്കം
അതല്ലേ?
ആഹ് അവടെ വീട്ടിലെല്ലാർക്കും വന്നോ ഒരു അതൊ നിങ്ങക്ക് മാത്രോ?
ആഹ എല്ലാർക്കും വന്ന് വീട്ടില്
ആഹ ന്നാ ഒരു സ് എല്ലാരും വീട്ടിൽ തന്നെയാണ്? സ് സംരക്ഷിക്കുന്ന് അത് പൊറത്ത് വേറെ എവിടെലും പോയി
അല്ല അല്ല വീട്ടിലന്നെ അങ്ങനാണ് പൊറത്തെറങ്ങാത്ങ്ങനെ.
ആഹ ആഹ്.
ഉം എന്നായിക്കോട്ടെ.
ശരി എന്നാ വിളിക്കാവേ. ആഹ്.
ആഹ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ.